ആഹ് പോയി അവര് പോ പോയി ഒരാള് പോയിട്ടില്ല ഒരാള് പോയി
ഒരാൾക്ക് എന്ത് പറ്റിയെ അതന്തിയേ
ആഹ് ഇന്ന് അവര്ടെ എന്തോ അലോട്മെന്റിന്റെ എന്തോ ഇതാന്ന് തോന്നുന്നു ഇന്നില്ലാ എന്നു പറഞ്ഞു ഉം
ജോലിയൊക്കെ കഴിഞ്ഞാ
ആഹ് കഴിഞ്ഞു ഉം ഹോസ് വീട്ടില് പോയേക്കുവായിരുന്നു എന്നിട്ട് വന്നിട്ട് അധികം ഒന്നും ഉണ്ടാക്കില്ല ഉം
എന്താ കറിവെച്ചേ
മോര് കാച്ചി അതാകുമ്പോ പിന്നെ ആഹ് വയറിന് നല്ലതാണല്ലോ മറ്റേ വെറും തേങ്ങ അരയ്ക്കാണ്ടേ അതെ മോര് കാച്ചിത്
ആഹ്
ഉം
വേറെന്താ പിന്നെ
പിന്നെന്ന് ട്ടാ ഇന്ന് വെയിലുണ്ടല്ലോ നല്ലോണം ഉം രാവില് വിടെ നല്ല മഴയായിരുന്നു ഇപ്പൊ നല്ല വെയിലുണ്ട് വെയിലത്ത് വന്നേക്കുന്ന തന്നൊരു തള്ള് സേ ബുദ്ധിമുട്ടൊക്കെ
ആണാ ആ അപ്പൊ കൃഷ്
തുണിയൊക്കെ വെയിലത്തിട്ടെക്ക ആഹ കൃഷിന്ന് പറയായിട്ട് ഉം മണ്ണൊക്കെ നിറച്ച് വളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മറ്റേ സമൃദ്ധിന്ന് പറഞ്ഞ് ജൈവവളമുണ്ട് അത് വാങ്ങിച്ചിട്ട് അതൊക്കെ മിക്സ്‌ ക്സ് ചെയ്ത് വെച്ചേക്കണെ. ചീര പാകീട്ടിണ്ട്, പിന്നെ
ണ്ടായി.
പിന്ന് തക്കാളി തക്കാളി ഏഹ് തക്കാളി ഏഹ് പാകിയിട്ടുണ്ട് അത്‌ കൊറച്ച് ദിവസം കഴിയുമ്പോ പറിച്ച് നടണം. പിന്നെ ചേമ്പ് നട്ടിട്ടുണ്ട്. പയറു പായറാവുമ്പോ പിന്നെ - പയറു ഇണ്ടായില്ലെങ്കിലും യല എങ്കിലും എടുക്കവല്ലോ ഇടയ്ക്ക്
ആ മ
യെല എടുത്തു തോരൻ വയ്ക്കാൻ ഓക്കേ നല്ലതാണല്ലോ വെണ്ട ഉണ്ടായിരുന്നു തക്കാളി ഉണ്ടായിരുന്നു അമരപ്പയറു ണ്ടായിരുന്നു ആ ഇപ്പൊ പിന്നെ വയ്യാണ്ടായ കാരണം ഇപ്പൊ കൊറച്ച് അതിമേക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റണില്ല എന്നാലും കൊറച്ചൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പ
പിള്ളേരൊക്കെ സഹായിക്കുവോ ചെയ്യാനൊക്കെ കൃഷിയൊക്കെ ചെയ്യാൻ
അ മേളില് വെള്ളമൊണ്ട് അതാരണം നനക്കാനൊക്കെ പിന്നെഇപ്പോ ഇപ്പൊ മഴയൊക്കെയുണ്ട് നനക്കേണ്ടി വന്നില്ല പിന്നെ ആ ഇടയ്ക്കൊക്കെ നനക്കാനൊക്കെ കൂടും പറിക്കും കിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉം നട്ട് കഴിഞ്ഞിട്ട് ട്ടുണ്ടെങ്കി ഇതൊക്കെ ആയിക്കഴിയുമ്പോ പറിച്ചെടുത്തോളു നമ്മള് പറയാണ്ട് തന്നെ പറി ച്ചെടുത്തോളും ആ പച്ചമുളക് ണ്ടായിരുന്നു മറ്റേ കാന്താരിമുളക് ണ്ടായിരുന്നു പിന്നെ ഉണ്ട മുളക് അത് ആ മറ്റേ നീളം മുളകില്ലേ നിങ്ങൾ മൊളക് എങ്ങനാ പ്പം കൊറെ ടൈപ്പ് മൊളകുകൾ കൊറെ ടൈപ്പ് ഇണ്ടായിരുന്നു.
വീട്ടിലും അതേ പച്ച മൊളക് പിന്നെ ഒര്പാട് ഇണ്ടായേര്ന്നു പച്ച മൊളക്
ആ പിന്നെ കോവലം നട്ട്ട്ട്‌ണ്ട് ആ കോവലം നട്ടിട്ട്ണ്ട് അത് അത് വീ വീട്ടീന്ന് കുണ്ടന്നതാ വീട്ടിലാവുമ്പോ കുറേ ഇണ്ടായിരുന്നു നട്ട് ഇവിടെ കൊണ്ടന്നിട്ട് എല്ലാവർക്കും കൊട്ക്കെ ഒക്കെ ചെയ്യാർണ്ട് പ്പ അയിന്റെ തണ്ട് ഇത്‌ വിട്ട് മഴ കാലാണല്ലോ. അപ്പ അത് വെട്ടി ക കഴിഞ്ഞപ്പ അതിന്റെ ഒരു ഒരു പ്രാവശ്യം ഇണ്ടായി തീർന്നാർന്നു.
പിള്ളേര് പച്ചക്കറി ഒക്കെ കഴിച്ചോളോ?
പച്ചക്കറിയാണ് കൂടുതലും കഴിക്ക്ണെ.
ആ പച്ചക്കറി ഇഷ്ടാണ് ഏ കോവയ്ക്കൊക്കെ ഇഷ്ടാ.
കോവയ്ക്കൊക്കെ ചേട്ടന് ഇഷ്ടണ്. പിള്ളേർക്ക് അങ്ങനെ അത്ര ഇഷ്ടല്ല ഇന്നാലും അത്, നെ വർത്തൊക്കെ കൊടുക്കാണെങ്കി ഇങ്ങനെ ഏഹ് കഴിച്ചോളും.
ആ ആ ഒണക്കിട്ട് വാർത്ത്ട്ട്
ആഹ് ചെറുതായിട്ടൊന്ന് ഒണക്കിട്ട് കൊണ്ടാട്ടം പോലെയൊക്കെ ആക്കി കൊടുക്കാണെങ്കി കഴിച്ചോളും. ഉം പിന്നെ തേങ്ങ ക്ക ചെരണ്ടീട്ട് തോരൻ വെക്കാണെങ്കി
ആഹ് ആഹ് സാധാരണ ഇപ്പത്തെ പിള്ളേർക്ക് പച്ചക്കറിയോടും വല്ല്യ ഇഷ്
ആ ചീര ഇഷ്ടാ പച്ചച്ചീര കൂടുതൽ ഇഷ്ടം
ആ ആ ഈ മുട്ടൊക്കെ ഇട്ട് കൊച്ച ചീരയൊക്കെ നല്ലതാണ് ഉം
മുട്ടയിട്ട് ചിക്കി ഒലത്താർ ഇണ്ട് അപ്പ ഇതായിരുന്നു ഉം ഇപ്പ മിക്ക ദിവസം അമ്മ ആ അമ്മ അവിടെന്ന് കോവാ തുകൊണ്ട് തന്നെ മിക്കസം പോക്ക ഇണ്ടാവാർണ്ട്
ആഹ് ചൊവന്ന ചീരയല്ലേ
ചൊവന്ന ചീര ചുവന്ന ചീരയിണ്ട് പച്ച ചീരയിണ്ട് ചൊവപ്പും പച്ചയിണ്ട് പിന്നെ അതിന്റെ തന്നെ പച്ചയും ചൊവപ്പും കൂടി കലർന്നിട്ടുള്ള ഒരു കളറുണ്ട് അതും ഇണ്ട് പിന്നെ മയിൽ പീലി ചീരാന് പറഞ്ഞിട്ടൊരു ചീരണ്ട് ഉം ഉം ഊം കൊറേ വെറൈറ്റിണ്ട് പിന്ന നമ്മള് ചീരടെ വിത്ത്ന് പറഞ്ഞ പിന്നെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം അങ്ങനെ പാവി മൊളപിചൊള്ളു മേടിച് കൊണ്ടന്ട്ടൈ പിന്നെ പിന്നെ ഐന്റെ വിത്തെന്നെ വീണ് ആ പ്പൊഞാൻ മണ്ണ് നർ കൊർച് ഗ്രോബാഗിൽ നെർച്ച് വെച്ചിട്ട് പിന്നേം പിന്നേം അത് മൊളച്ച് കൊറേണ്ടാർന്നു. നമ്മൾ മേടിക്കാണ്ടേണ് കൊറേ വിത്തങ്ങനെ തന്ന പിന്നെ തൈകളിങ്ങനെ പറിച് വെച്ച്കഴിയുമ്പോൾ നല്ലോണം ണ്ടാവും.
ഈ ചെടുകളൊന്നുല്ലേ വേറെ ഈ പച്ചക്കറിയല്ലാ ചെടികളൊന്നും നട്ടിട്ടില്ലേർനൊ
ചെടികള് മറ്റേ ഗ്രോബാഗിൽ മേ മേളിലില്ലേ യേ വെന്തി കൃഷ് ചെയ്ത്ട്ട്ണ്ടത്
വോ ഹ്മ്
പ്രാവശ്യം വെന്തിടെ തൈ കിട്ടി കഴിയാണെങ്കി നടാംന്ണ്ടെങ്കി ഓണവുമ്പഴേ
ഓണവുമ്പഴേക്കും കിട്ടുവോ കൊട്
പൂവ്ടാനൊക്കെണ്ടാവോ ല്ലോ കൊടുക്കാൻ പറ്റീല്ലേലും നമ്മടെ ആവശ്യത്തിനേലും നമുക്ക് പൈസ കൊട്ത്ത് വേടിക്കേണ്ടല്ലോ
ആഹ് ആ ഇപ്പൊ ആൾക്കാരൊക്കെ കൊർച് സ്ഥലള്ളോരൊക്കേ വെന്തി വെന്തി കൃഷി പ്പൊ കൂടുതലും ചെയ്യ്ണത് ടെല്ല പല സ്ഥലങ്ങൾള്ള് വാടാ മല്ലി അതേ പോലെ വാടാ മല്ലിയൊക്കെ
ആഹ് അതമ്മക്ക് ഇഷ്ടംപോലെ ണ്ടാ ന്നു രണ്ട് കളർ മേടിച് നട്ട് ണ്ടാർന്നു അഞ്ച് രൂപെങ്ങാണ്ട ഒരു തൈക്ക്‌
തൈക്ക് ഹാ
ട്ടത് ആ അഞ്ച് തയ്യ് അഞ്ച് തയ്യ് വെച്ച മേടിചൊള്ളു. രണ്ട് കളറ്ന്റെ അന്നിട്ട് അത് ഏഹ് പൊന്തി വന്ന് കഴിഞ്ഞപ്പ അത് കട്ട്‌ ചെയ്തിട്ട് അതിന്റ ആ അ ശാഖകളില്ലേ അതന്നെ മാറി മാറി ഓരോ ഗ്രോ ബാഗില് കുത്തികഴിഞ്ഞപ്പ കൊറേ ഗ്രോ ബാഗില് വെക്കാനൊള്ള ത തൈകള് കിട്ടി മനസ്സിലായ ഒരെണ്ണം തന്നെ വളർന്ന്‌ വന്നിട്ട് അതിന്റെന്നെ മുറിച്ച് മുറിച്ച് അ വേറെ വേറെ ബാഗ്കളിലാക്കി നട്ടു അപ്പ അതീന്ന് ഇഷ്ട്ടം പോലെ എണ്ടാരുന്നു
അ റോ റോസേക്കേണ്ട ചെടി റോസേക്ക നട് എണ്ടാ ആ
ഹലോ
അ
കേക്കണില്ലേ ആ കേക്
ട്ടെന്തൊരു കുറേശ്ശേ പോലെ നിന്നണ്ട് പറഞ്ഞ് ക
ഹലോ
കേക്ക്ന്നെണ്ട്
അ ആ പിള്ളേര് പോയോന്ന് ഓച്ചതാ
ആഹ് പിള്ളേര് ക്ലാസ്സിപോയി ഇന്നലെ അവർക്ക് മീറ്റ് റ്റിങ്ങൊക്കെ ആയിരുന്നു അപ്പ അത് ഉച്ചവരക്കെ എണ്ടാരുന്നുള്ളൂ ആഹ് പിന്നെ വൈകുന്നേരം വരെ നീലഹരീടെ ക്ലാസ്സ്‌ ഇണ്ടാരുന്നു അപ്പൊര് വനിതാ പോലിസ് വന്നിട്ട് ക്ലാസ്സ് വെച്ചിട്ട് ഇണ്ടാരുന്നു അപ് കുട്ടികൾടെ ശ്രെദ്ധിക്കേണ്ട കുറെ കാര്യ നിങ്ങളും ഇതെല്ലാം പറഞ്ഞു തന്നു അപ്പങ്ങള് കൊടു ട്ടിയളത് ശ്രദ്ധിക്ക്യ അവരുടെ ബ്യാഗൊക്കെ ആയാലും നമ്മള് എപ്പോഴും നോക്കണം കൂടുതലും ഈ ലഹരിടെ ഇതൊക്കെ കുട്ടികളിൽ കാണുന്നത് അവരുടെ ബാഗിൽ തന്നെ അതിന്റെ എന്തേലും എക്കെ ഇണ്ടാകും പ്പ നമ്മള് അത് ശ്രദ്ധിക്കണം അതിപ്പ പെട്ടന്ന് ചെന്ന് ആണോ ഒരു പതർച്ചേണ്ട ആ അതെ എന്താണാവോ റെ റേഞ്ച്ൻ്റെ പ്രശ്നാവോ റേഞ്ച്ൻ്റെ ആയിരിക്കും അപ്പോ ഈ പിള്ളേർടെ ഭ്രാന്ത് കാരണം നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് അങ്ങനെ പരിശോധിക്കുമ്പോ അവർക്കൊരു ദ് ണ്ടാവും ബുദ്ധിമുട്ട്ണ്ടാവുല്ലോ അപ്പത് അങ്ങനെ അല്ല നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ തന്നെ അവരുടെ കൂടെ പിടിക്കുമ്പോഴും
കുഞ്ഞി കുട്ടികളാണങ്കിൽ അവർക്കും ഉണ്ടായിരുന്നോ ക്ലാസ്സ്
ആ കൊച്ചുകുട്ടി അപ്പ കുട്ടികളെ ഇരുത്തില്ലായിരുന്നു ക്ലാസിൽ ആ ക്ലാസ്സായിരുന്നു അത് പക്ഷേ ആ കുട്ടികൾ അത് കേൾക്കണ്ടന്ന് പറഞ്ഞിട്ട് പേരൻ്റ്സിന മാത്രം
ഉം കുട്ടികളെ-
ഏ
കുട്ടികളെ വേൺ കുട്ടികളില്ലാണ്ട് ബ്ബ ഏ ആ ആ ഇവരടെ ക്ലാസ് വെച്ചിട്ട് എനിക്ക് പോവാൻ പറ്റില്ല ഞങ്ങള് ഹോസ്പിറ്റലി പോയ പോയിര് കാരണം പോവാൻ പറ്റിയില്ലായിരുന്നു ഉം
മ് ബാഗായീലും ഒക്കെ നമ്മള് എപ്പഴും ശ്രദ്ധിക്കണം ഈ ആ ബാ ഏതായാലും ബൂ ക്കാണെങ്കിലും ഒക്കെ അത് മറച്ച് നോക്ക എന്തെങ്കിലും ഒക്കെ നോക്കണം ഇപ്പതന്നെ പോലെ മ് നല്ല ലഹരിയാ എന്താവെച്ച് കഴിഞ്ഞ ഏതൊക്കെ രീതിയില കിട്ട്ണെ എന്നുള്ളത് പല രീതിയിലും ക്കല്ലേ ലഹരി അങ്ങനെ
ഇപ്പഴ്ന്നെച്ചാ ഈ സ്കൂളില് തൊട്ട് പിള്ളേരെ ദാക്കാൻ മറ്റേ ആൾക്കാര്ണ്ടല്ലോ നമ്മള് ബാഗൊക്കെ ടക്ക് നോക്കേം
കൂടുതലും സംസാരിക്ക കാര്യങ്ങൾ എല്ലാം പറയാ അത്രേം സമയം അവരോട് അവരടെ കൂടെ ഇരിക്കണം പഠിക്കുമ്പയെല്ലാം അവരടെ കൂടെ ഇരുന്ന് പഠിക്കാനൊക്കെ കൂടെ ഇരിക്കണം
ഉം ഇതെന്തേ ക്ലിയർ ആവാണ്ട് ഒരു വിട്ടുവിട്ട് ഒക്കെ കേൾക്ക
ചോദ്യം ചെയ്തിട്ട് മാത്രം കാര്യല്ല ന്നൊക്കെ പറഞ്ഞത് ദേഷ്യോള്ളപോലെ അതെന്താണാവോ കേ
ന്റെ ക്ലീയറാവണില്ലല്ലോ പറയണത്. ഞാമ്പറയണ ക്ലിയറാവ്ൺണ്ടോ?
ആ കേക്ക്ണ്ടല്ലോ.
ആ ഇപ്പ കേക്ക്‌ണ്ട് ഇത്ര നേരാണ്ട് ഏ വയങ്കര ആ ഇപ്പ ക്കേക്കമ്പറ്റണ്‌ണ്ട് ഉം പിന്നെന്താ ഉം എന്തുട്ടാ കറിവെച്ചെ?
കറി വെച്ചത് മാങ്ങാകറിയിരുന്നു ഉം മാങ്ങാ കറി രാവിലെ കുട്ട്യാൾക്ക് പുട്ടും പയറും. ണ്ടായിരുന്നു ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് ആ അ ഇപ്പ കേക്ക്ണ്ട് എടക് ക്ക്ങ്ങനെ വിട്ട് വിട്ട് പോൺണ്ട് റേയ്ഞ്ചിന്റെ എന്തോ പ്രേശ്നാന്ന് തോന്ന്‌ണ്ട് ആ ടിഫിൻ കൊണ്ടോണോ രാവിലെ? ഹലോ? ഹലോ? ഹലോ? ഹലോ?
ഹലോ?
ആ ഇപ്പ കേക്കൺണ്ട് ഇപ്പ കേക്കൺണ്ട്. ആ പറഞ്ഞോ ടിഫിൻ കൊണ്ടോണോന്നോയിച്ചതാ ഞാൻ. ഹലോ?